ഹലോ ഹലോ കേൾക്കുന്നില്ലേ
ഹലോ ആ കേക്കുന്നില്ലേ ആ കേൾക്കാം കേക്കാ ഇവിടെ മി എന്താ ഞങ്ച തയ്ക്കാന് അർഞ്ഞാല് ചെറ്തായിറ്റൊക്കെ ഞമ്മള് ഷെയ്പടിക്കും. ഷെയ്പ് അങ്ങനെ മ്മക്ക് വേണ്ട ചുരിദാറ് ഷെയ്പും മുട്ട്
ആ കട്ട് ചെയ്ത് അടിക്കാനന്ന ദെ ആ ആ സ്വന്തായിമിഷീൻ ഒക്കെ ഉണ്ടായിരിക്കൂല്ലേ അ ആ അയിലൊക്കെത്ത് പോയിട്ടാ അങ്ങനെയൊക്കെ അടിക്കലാ
ഹലമോള് വെട കൊർച്ചട്‌ത്താനപോൽ മിഷീൻണ്ട്അപ്പൊപോകപിന്നെഅവർക്ക്എന്റെവീട്ടിലുണ്ട്മിഷീന്അപ്പൊ പിന്നെ അവിടെ പോയി അങ്ങട്ട് അടിക്കും അങ്ങനെ അടിക്കലാണ്
ആഹ് ആഹ്
ശെരിക്കും മി മിഷീൻ വാണം ആവശ്യത്തിന് നമ്മളെ വീട്ടി പിന്നെ
സ്വതാ ആഹ് സ്വന്തംവീട്ടില് മെഷീൻണ്ട്ന്ന് നമുക്കൊക്കെ അട്ട്ത് കാണ്ടക്കെ അടിച്ചു നോക്കാനൊക്കെ ശ്രമിക്ക മറ്റേ നമ്മള് എല്ലാതും അവൾക്കും പോയി ഇങ്ങനെ ചെയ്യുമ്പോ നമുക്കൊ രു ബുദ്ധിമുട്ടായി ഇപ്പൊ നമക്ക് പഠിക്ക ക്കാനും ഓൺലൈൻ സൗകര്യങ്ങളൊക്കെ ഇണ്ടല്ലോ ആ് നമ്മളെ ഫ്രീ ടൈമില് റിക്കോർഡ് ക്ലാസ്സൊക്കെ കാണാ അല്ലെയ്ല് യൂട്യൂബിൽ ആഗ്രഹണ്ട് ഇൻഷാഅള്ളാഹ് നമുക്ക് കൊറച്ച് കൈയുമ്പ ശരിയാക്കാന് നോക്കണ പറഞ്ഞലങ്ങെ പപ്പാക്കാൻന്തൊക്കയല്ല കടി ഇത് വേടിച്ചോക്കി കിട്ടില്ല ഇത് വരെ
ആഹ് ആഹ് ആഹ് അ നമക്ക് ഇപ്പൊ ചുരിദാർ എടുക്കാൻ തന്നെ മുന്നൂറ്റി അയിമ്പത് നന്നൂറ് രൂപ ഉണ്ട്
ഇവടൊ ഒക്കെ നാനൂറ്റ അമ്പത് റേറ്റ് കുട്ടി സ്കൂൾ യൂണിഫോം അടിച്ച നന്നൂറ്റമ്പത് രൂ പെരുന്നാളൊക്കെ വന്നപ്പെ ഇതുപോലെ ഞാൻ തുണിയെടുത് അടി ച്ചാ നാനൂറ്റി അമ്പത് രൂപാണ് അപ്പൊ നമ്മള് തുണി എടുക്ക ക്യാഷ് അടി നെ വരുന്നത് ഞാന് ഇതുപോലെ മീഷ് ലും അങ്ങനൊക്കെ ഓൺലൈൻ ആപ്പിലൊക്കെ ഡ്രെസ്സുകളൊക്കെ കാണുമ്പ ഞാനെ ആഹ് ആഓൺലൈൻ ഷോ - - ഷോപീന്നൊക്കെ ഇതു പോല തുണികളൊക്കെ നാനൂറ് അഞ്ഞൂറ് രൂപ ടെക്കെ കൊടുക്കും എന്നിട്ട് വാങ്ങീട്ട് എവിടന്നാ അടിക്കാൻ കൊടഞ്ഞു അഞ്ഞൂറ് രൂപ? അപ്പൊ നമുക്ക് സ്വന്തായി കേട്ടറിഞ്ഞഴിഞ്ഞ അ അടി ക്ക്ണ പൈസനോട് വേറെര് ഡ്രസ്സും കൂടെ നമക്ക് എടുക്കാ അങ്ങനെയൊക്കെ ചിന്തിക്കാർണ്ട് എടക്ക് ഇങ്ങള് ഓൺലൈൻ ഷോ
ആഹ് അത് നല്ലതാണ് കാരണം നമ്മക്ക് ആഹ് ഫുള്ള് മീ ശോ നിച്ച് മീശോ ങ്ങള് മീ തന്നെ ചെറിയേരുന്നു ഫുള് ഓൺലൈനായിട്ട് തന്നെ എട് ല് നമ്ക്ക് നമ്ക്ക് അയിന്നെട് ഇത്തിരി കഴിഞ്ഞാൽ പിന്നെ കടയില് പോയി ഇടുക്കാൻ തോന്നൂല്ല
ആ അത് യമ്മക്ക് പെട്ടെന്ന് നമ്മള വീടിന്റെ വാതിൽക്ക വന്ന് കൊടുന്നര് ആഹ് അത് കാരണം എല്ലാ സാ ചെറുതാണെങ്കില് വലുതാണെങ്കിലും ഇപ്പൊ മീഷോയിൽ ഞാൻ സെലക്ട് ചെയ്യാറ് പോകണ്ട ബുദ്ധിമുട്ട് ട്ടീലാ ഞമ്മളെ ഫ്രീ ടൈം സെലെക്ട് ഈ നമ്മള് ഓർഡറാക്ക്ണു നമ്മളെ വാതിൽപ്പടിക്കെ അപ്പൊ നമുക്കത് ഇത് വരേ പ്രോഡക്റ്റ് വന്നോന്നെനിക്ക് ക്ക് യൂസ്സാവാൻ പറ്റാത്ത ഇതൊന്നും വന്നിട്ടില്ല ചെലതൊക്കെ മടക്കി കൊടുക്കണ്ട വിധം അങ്ങനൊക്കെ ണ്ടാവുല്ലോ ഇതുവരെ ഓഡ റാക്കിയതൊക്കെങ്ങന കറക്റ്റായിട്ട് കിട്ട ട്ടീട്ട് ണ്ടായി
ഏ ഞാനിതേമാര്ക്ക് അന്നമ്മളങ്ങനെ ഓർഡർ ചെയ്യ എന്ക്ക്ഷ്ടപ്പെട്ട അത് കഴിഞ്ഞാ അങ്ങനൊള്ളാ പിന്നെ പ കിട്ടീല്ലെങ്കിൽ റിട്ടനും ചെയ്യാം അപ്പ ക്യാഷും കിട്ടുംമ്പേടിക്ക്വേം വേണ്ട
ആ ആ റിട്ടേൺ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഒരു
ആ സുഖായിക്കയിഞ്ഞു
അതീ റിട്ടേൺ കൊടുക്കണ് നമ്മ ല്ലാഈ കൊണ്ട് വന്ന ആളെ തന്നെയാണ് കോണ്ടാക്ട് ഇല്ലാ അത് ആ ആപ്പിലാണ്
ഏയ് നമ്മള് ആപ്പില് ആപ്പില് റിട്ടേന്റെ ഓപ്ഷൻ ഇണ്ടാവും അതില് റിട്ടേൺ കൊടുത്ത് കഴിഞ്ഞാല് നമ്മുക്ക് കിട് യ ഡ്രസ്സിന്റെ ഫോട്ടോ ണ്ടാവും എന്താ വച്ചാള്ളത് അതിന്റെ ഫോട്ടോ ആ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള അക്കൗണ്ടാവും ആ അക്കൗണ്ട്പ്പോ ഓര് കൊണ്ട്പോകും കൊണ്ടു പോയാണ് പിന്നെ നമക്ക് ത്രിയാവുമ്പ നമ്മ ക്യാഷക്കൗണ്ട്ക്ക് കയറുകയും ചെയ്യും ഞാന അങ്ങനെ റിട്ടേൺ ചെയ്യാറുണ്ട്
ഉം ഉം
ഞാനൊരു ദിവസം ഇതേമാതിരി കിട്ടുവോ.
അല്ല ഞമ്മളിപ്പോ കസ്റ്റമറെ വിളിച്ചിട്ട് അല്ല കൊണ്ടുവന്ന ആളെ വിളിച്ചിട്ട് തിരിച്ച് കൊടുകാണോ ന്ന് വിജാരിച്ച അപ്പോൾങ്ങനെണ് ചെ
ഏഹ് ആ ഇങ്ങനെ ചെയ്യാ നമ്മള് ആ ആ നമ്മള് ആപ്പിൽ അന്നെ ർ ട്ടന്റെ ഓപ്ഷൻ ഇണ്ടാവും ഡലിവേഡ്ന്ന് കാണിച്ച കഴിഞ്ഞാ അതിന്റെ നേരെ തായ ഇണ്ടാവും റിട്ടേൺ എന്നോരു ഓപ്ഷന് ആ ആ അതില് കൊടുതു കഴിഞാൽ നമക്ക് ക്ക് റിട്ടേൺ ചെയ്ത് നമക്ക് ക്യാഷും കി ട്ടും പിന്നെ നമുക്ക് വേറ വേണമെങ്കി സെലക്ട് ചെയ്യാലോ
ആ അപ്പൊ ഈ അഡ്രസ്സിൽ കൊണ്ട വന്നാ അവനെയാണോ എത്തിട്ട് കൊണ്ടാവാൻ വരിയ ഈ പ്രൊഡക്റ്റ് കൊണ്ട പോവാൻ അവനെയണോ വരിയ
അകേറും ഓല് ന്നെ വരിയ അതികേറും ഓല് ന്നെ വരിയ കൊണ്ടുവന്ന ആൾക്കാര് കാരണം ഓല്ക് ആയിരിക്കും ആ റൂട്ടുകൂടി എന്താ കൊ കൊറിയറിന്റെ ഇത്
ആ ആ ഡെലിവറി വരുന്നരം ആ ആ ആ ഇപ്പൊ ചില ദിവസങ്ങളിലൊക്കെ ആളുകൾ വിളിക്കാതെ വരും ആ പ്രൊഡക് റ്റ് മറ്റേത് വിളിച്ചായിരുന്നു എ വിടെയാണ് വീട് എന്നൊക്കെ
ആ ഞമ്മള അത്രയും അറിയുന്ന ആ നമ്മള അടുത് അറിയു ന്ന ആൾക്കാര് ഡെയിലി കൊണ്ടുവരുന്ന ആൾക്കാര് നമ്മള് വിളിക്കൂല ഓല് നമ്മക്ക് വീട്ടി നിന്ന് ബെല്ലടിക്കുമ്പോളായിരിക്കും നമ്മളറിയാ കാരണം ഓല്ക് നമ്മള ഇങ്ങനെ കൊണ്ട കൊ വന്ന് ശീലായിങ്ങാണ്ട് ഇപ്പ ഇവിടെ ണ്ട് ഞങ്ങൾ വാങ്ങണ കൊറിയറുണ്ടെ അപ്പൊ ആൾക്ക് വിളിക്കുക തന്നെ ചെയ്യൂല അവിടെ വന്ന് കൊണ്ടരുമ്പോളക്കാ ഓട്ടി
ആ ഓ ടി പി പറയുമ്പോഴേക്ക ന പ്രൊഡക്റ്റ് എത്തിയത് വരെ നമുക്ക് അറിയാം
ആഹ അറിയ വിളിക്കൂല്ല പോല് അപ്പൊ പിന്നെലിക്ക ആ ക്യാഷ് കൊടുത്ത വെറും അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മുൻകൂട്ടി കൊടുക്കും എന്നാ നമക്ക് മുപ്പത് രൂപ എന്റെ അടുത്ത് ലാഭം കട്ട കുറവായിട്ട് കിട്ടും ഡിസ്കൗണ്ട് കിട്ടും അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യും അല്ലെങ്കി ക്യാഷ് അക്കൗണ്ടിൽ ഇല്ലെങ്കി ഞാന് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കും നമ്മൾ അക്കൗണ്ട് വഴി കൊടുക്കണെങ്കിലാണ് നമക്ക് ഒ ടി പി പറഞ്ഞ കൊടുക്കണ്ട ആവശ്യം അല്ലെങ്കി പിന്നെ ഒ ടി പി പറഞ്ഞ കൊടുക്കേണ്ട ആവശ്യല്ല
ആഹ ആഹ ഞാന് കഴിയു ന്നതും പെ ചെയ്തിട്ട് തന്നെയാണ് ഓർഡർ എടുക്കാറ്
ആ ആ അതാവകുമ്പോ വെറുതെ നമ്മ മുപ്പത് രൂപന്റെ അടുത്ത് നാല് രൂപേന്റെ അടുത്ത് നമുക്ക് ചില സാധനങ്ങൾക്ക് ഓർഡർ വരുന്നുണ്ട് അപ്പ ഞാൻ മീഷോന്ന്പ്പോ മൊ ആ ഡിസ്കൗണ്ട് കിട്ടലണ്ട് അപ്പൊ മോന് ഇപ്പോ യൂണിഫോമിന്റെ പാൻറ് രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നാ ഞാൻ ഓർഡർ ചെയ്തത് അപ്പൊ അത് നോക്കുമ്പോ ക്യാഷ് ഓൺ ഡെലിവറിക്കാണെങ്കിൽ അഞ്ഞൂറ് രൂപ മറ്റേത് ഗൂഗിൾ പേ വഴി നോക്കുവാണെങ്കിൽ നാന്നൂറ്റി അറുപത് രൂപ അപ്പൊ അങ്ങനെ നോക്കുമ്പോ നാല്പത് രൂപേന്റെ മാറ്റണേ അപ്പൊ നമ്മള് അങ്ങനെയൊക്കെ നോ അതാണ് ലാഭം ഗൂഗിൾ പേ വഴിയാകുമ്പോ വെറുതെ നാല്പത് റുപിയ കൊടുക്കണ്ട താക്കണ്ടല്ലോ
ആഹ് ആഹ് ഞമ്മക്ക് ഈ പ്രോഡക്റ്റ് കടയിന്നെടുക്കണ പ്രോഡക്റ്റ് ഒക്കെ സെയിമെന്നേക്കാരും ഒക്കെ അത് ഏകദേശ
അതാണ് ആ സെയിം തന്നെയാണ് ആ ക്വാളിറ്റി ആഹ് എന്ന ഒരു കണ പിന്നെ നമുക്ക് സുഖം ഈ ഓൺലൈൻ ഓർഡറെയ്യണംന്നാ പിന്നെ എവിട്ക്കും പോകും മാണ്ടാ നമുക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ സെലക്ട് ചെയ്യാലോ പിന്നെ രണ്ടീസം സമയൊണ്ട് ഏർ മാണ്ടെങ്കി ക്യാൻസൽ ചെയ്യാന്
ആഹ്
അത് പിന്നെ അത്കേറും മോൾക്കാണെങ്കിലും മോനക്കാണെങ്കിലും ഒക്കെ
ആഹ്
ന്നട്ട് അതികേറും ഞാന് ഇതേമാതിരിക്ക് ലാബില് വർക്ക് ചെയ്യ്ന്ന്ണ്ട് അപ്പൊ പിന്നെ ഞാൻ ഇതേമാരിക്ക് നമുക്ക് ഡ്രസ്സ് അങ്ങനെയൊക്കെ എവിടെക്കെങ്കിലും വർക്കിന് പോകുമ്പോളാണല്ലോ ഡ്രസ്സ് എത്ര ഉണ്ടെങ്കിലും തെകയാതിരിക്കുക അപ്പയിതേ മാരിക്ക് അങ്ങനെ ഓർഡർ ചെയ്ത് ഉം ഇപ്പൊ അർനൂറ് രൂപയൊക്കെ കൊ കൊടുത്ത നാലഞ്ചു ടോപ്പ് അങ്ങനൊക്കെ കിട്ടോലോ അപ്പൊ പിന്നെ അങ്ങനെ
ആ ആഹ് ആ ഡെയിലി യൂസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പുകളൊക്കെ അങ്ങനെ ഒന്നി ച്ച് വർ ക്ക്ന് പോകുമ്പോ ചെയ്താ പി പിന്നെ അങ്ങനെ എടുക്കാലോ ഇപ്പ ഞമ്മള് ഹെവി വർക്കുള്ളതെടുക്കുമ്പളല്ലേ ബുദ്ധിമു ഇങ്ങൻതെസ് സിമ്പിളായിട്ടുള്ളവർക്ക് ഡെയിലി യൂസിന് ഉപയോഗി ക്കും ചെയ്യ മ്ക്ക് മാറി മാറി ഉപയോഗിക്കും ചെയ്യാ ആ മറ്റേത് നമ്മളീ വർക്ക്ന് പോമ്പോ ആ ഇന്നിട്ട് രണ്ടീസം കഴിഞ്ഞ പിന്നിടാണ്ട് വെരും അങ്ങൻത്തൊക്കൊരു ബുദ്ധിമുട്ട് വെരും അപ്പൊ ഇങ്ങെൻത്തതാവുമ്പോ ഞമ്മക്ക് ഡ്രസ്സാള് എണ്ണം കൂടി കിട്ടും ചെയ്യും എന്താ സിമ്പിൾ ആയിട്ടുള്ളത് എട്ക്കാനും പ റ്റും ആ രീതിയില വെരാ
അതാണേ പിന്നെ വള് ആഹ് റി ആ ആ അഞ്ചു കോപ്പി കിട്ടാ അപ്പങ്ങനെ ഓൺലൈന് നമ്മക്കിട്ടി കയ്ഞ്ഞാല് മ റ്റത് ഞമ്മള് സീല്ട്ത്ത്ക്കാണെങ്കിൽ അഞ്ഞൂറുപ്യ വാണം ഒ
ഒരു തുണിക്ക് വേ ആ ഒരു ടോപ്പടിക്കാൻ അഞ്ഞൂറ് രൂപ ണം അ
രൂപ അങ്ങനെ അത്ര വാണം അത് നേരത്ത് നമുക്കിത് റെഡിമെയ്ഡായിട്ടൊക്കെ അടിച്ച് ഫിറ്റാക്കി കിട്ടല്ലേ
ആഹ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ഞമ്മള് അതെന്നെ സെലകെറ്റെയ്യുള്ളു ചെല ആളുകൾക്ക് ഭയങ്കരൊരു പേടിയേര് ക്കും ഇതിപ്പോ ശരിയാവോ അങ്ങനെക്കെള്ള ആ താല്പര്യം ണ്ടാവില്ല അതിഷ്ടപ്പെട്ട് അത് മ്മക്ക് ചെയ്യുണോര് വീണ്ടും വീണ്ടും അതെന്നെ ട്രൈയ്തോണ്ടിരി
ആ അതെന്നെ ചെയ്യുള്ളൂ അങ്ങനത്തോര്ക്ക് പിന്നെ കടേ പോയി ഇട്ക്കാനാണ് മടി
ഉം കടെ പോയിട്ട് അതുണ്ടോ നമ്മള് കാത്തു കെട്ടിരിക്കണം യാത്ര പോണ ബുദ്ധിമുട്ട് ഡ്രസ്സീത് പോണ ബുദ്ധിമുട്ട് എ് അങ്ങനെ രണ്ട് മൂന്ന് കടേലറ - ഇങ്ങികേറണ്ട ബുദ്ധിമുട്ട് അതൊ ക്കെ നമ്മ്ക്ക് ഒയ്വായിക്കിട്ടും ടൈം ഇരുപത്തിനാല് മണിക്കൂർ ഇണ്ടെങ്കിലും നമ്മൾ ഒരു ആവശ്യത്തിന് എറങ്ങുമ്പോ ടൈമ് പോണത് അറിയില്ല ഇപ്പത്തെ ടൈമ്ന്ന് പറയുമ്പോ ആ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഈ ഞമ്മളിന്ന്- ചെയ്തേൻ്റെ- പിന്നെ റിപ്പീറ്റിയ്യണം പിന്നെന്താക്കും ആ ഒരു ലെവലക്കായി മാറി ടൈമ് ഇരുപത്തിനാല് മാറിട്ട് ടൈം ഇല്ലാത്ത ഒരു അവസ്ഥപോലെ തോന്നിപ്പോയി ചില ദിവസങ്ങളിലൊക്കെ
ആ അതെ അതെ വലിയ സ്കൂൾക്കെങ്ങാൻ പോയി കഴിഞ്ഞ പിന്നെ ഞമ്മള് എവിടെക്കേലും പോയി കഴിഞ്ഞ ആ ഒരു ദിവസം അന്ന് കണക്കായി പിന്നെ എത്ര വേഗറിയോ ഓരോ ദിവ സമയം ഇങ്ങനെ പോകുന്നത് പെട്ടെന്ന് പെട്ടെന്നാണ് ഓരോ ദിവസം- കഴിഞ്ഞു പോണതേ പന്ത്രണ്ട് മണി കഴിഞ്ഞ- ആ ദിവസം ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ പിന്നെ ദിവസം കഴിഞ്ഞു
ആഹ്
അങ്ങനെ പെട്ടന്ന് പിന്നെ വല്യ സ്കൂൾക്ക് പോ പോയി കഴിഞ്ഞാ പിന്നെ ഓല് വരുമ്പോക്കുള്ള ബാക്കി ഇണ്ടാക്കലും താക്കലും പിന്നെ ഓല് വരലും പിന്നെ ഓലെ പഠി
കുട്ടികള് സ്കൂളിട്ട് വന്നാല് ചോറാണോ കഴിക്കാ അതോ ച - ചായും കട്യായിട്ടോ തോ ബേ ക്കറി ഐറ്റംസ് എന്താ കഴി
ച ചോറാ കഴിക്കാറ്
ഉം
ഞാന് വന്ന് വരുമ്പക്കന്നെ ചോറ്ന്നെ കൊടുക്കും എന്നാ പിന്നെ നമ്മുക്ക് ഓൽക്ക് ആഹ് ഉച്ചക്ക് കുറച്ച് തിന്നണ തന്നെല്ലെ ഉണ്ടാവുള്ളു അ പ്പ പ്പിന്നെ ഞാൻ വന്നേക്കെന്നെ രണ്ടാൾക്കും ചോറൊടുക്കും പിന്നെ വേണങ്കി സ്നാക്സും ചായയും വേണെങ്കി കുടിച്ചോട്ടെ
ആഹ് ആഹ് ഇവർക്ക് ചോറ് കഴിക്കൻ പ്രയാസം സണ അപ്പം ഞാൻ രാവിലെയൊക്കെ നമ്മൾ ണ്ടാക്കണം അങ്ങനത്തെ അതായിട്ട് ചായയും കടിയൊക്കെ ഉണ്ടായി കൊടുക്കാറാണ് വൈകുന്നേരം
ഇവർക്ക് ചോറായി കഴിഞ്ഞാ നമുക്കൊരു സമാധാനമാണ് വയറ് നിറച്ച്
ആ പിന്നെ ബേക്കറി പൊരിക്കടി അങ്ങനെത്തെതൊന്നും പൊതുവെ ഞങ്ങൾ കഴിക്കാറില്ല അത് ശീലായി കഴിഞ്ഞാ പിന്നെ അത് തന്നെ വേണ്ടി വരുവല്ലോ വെച്ച്
ആ അതാണ് പിന്നെ അത്ര നല്ലതും വല്ലതും നി ഈ പുണ്ണും കാര്യങ്ങളും ഓരോ അസുഖങ്ങളും ബ ബേക്കറിമേ വെറും
ആഹ് ഇവർക്ക് അങ്ങനെ ഈ പപ്പടൊക്കെ കഴിച്ചാല് പെട്ടെന്ന് വരാറുണ്ട്
ട്ടന്ന് പുണ്ണ് വേരും
ആഹ്
ഇന്നാ ആയിക്കോട്ടെ ശരിട്ടോ
ആഹ് ആഹ് ശരി